ആഹ്
ഹലോ? ആഹകേക്കാം.
കേൾക്കാവോ? ആഹ, ഓക്കെ ഓക്കേ. ഇനിയിപ്പ എന്നാ നാട്ടിലേക്കൊക്കെ?
ഇനി ഇപ്പോ ആഫിയർ ലീവ്ല്ലന്നെ.
ഹാഫിയർ ലിയ.
ഞ്ഞ് അതെ, അപ്പേനെ പറ്റുള്ളു.
ഉം.
ഉം. എവിടേക്കും പോയില്ലേ നിങ്ങ? ടൂറായിട്ട്?
ഇല്ല ഞങ്ങളങ്ങനെ അ ടൂറിനൊന്നും പോകുന്നില്ല, ഇപ്പൊ നല്ല വെയിയിലല്ലേ?
ഉം..
അതുകൊണ്ട് ഇനിയിപ്പ എങ്ങോട്ടും പുറത്തിറങ്ങാറില്ല. ഇപ്പോ ലാസ് ച്ചായിട്ട് പോയത്, ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ? തമിഴ്നാട്... വയനാട്, വയനാടൊക്കെ നല്ല പൊരി വെയിലല്ലേ?
അതെ, അല്ല അവിടെന്ന് കൊറച്ചു പേരെ.. അറിയണവരൊക്കെ വന്നിട്ടുണ്ട്.
വയനാടോ?
ഒര ആഹ, ടൂറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതോണ്ട ചോദിച്ചത്.
അയിനാട് ഏത് ഭാഗത്താ? എവിടെയായിട്ടാ?
എവിടക്കോ പോയിട്ടുണ്ടായിരുന്നു. എവിടെയാ സ്ഥലം എന്നറിയില്ല. പക്ഷെ ഇങ്ങനെ സ്റ്റോറി കണ്ടു പിന്നെ സ്റ്റാറ്റസ് കണ്ടപ്പോ... ഫാമിലിത്തി തന്നെയാണ്. ചോദിക്കാനിന്നില്ല, എവിടക്കാണ് ഏത് ഭാഗണന്ന്.
വയനാട്ങ്ങ മീൻസ് ഡാംഒക്കെണ്ട് നമുക്ക് ബാണാസുര. അങ്ങനെ കൊറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൊറെ പാർക്ക് ഉണ്ട്. വയനാട് ഫ്ലവർ ഷോ ഉണ്ടായിരുന്ന അമ്പലവയല്, അമ്പലവൽ ബ തേരി ഫ്ലവർഷോ ഒക്കെ ഉണ്ടാവും. അത് ഒരു സീസണിൽ ഇങ്ങന വരത്തുള്ളൂ.
ഉം ഉം.
അങ്ങനെ, അവിടെ ഇപ്പോ എങ്ങനെയാ? അമ്പലത്തീന്ന്, ആഹ്
ഉം.
അപ്പൊ പിന്നെ നിങ്ങളെ ഹസ്ബന്റ് അവർക്ക് മലയാളം അറിയോ?
ആഹ് പറയിണ മനസ്സിലാവും.
കറക്റ്റ് മലയാളം അറിയത്തില്ലല്ലേ?
അറിയാത്തെ, അറിയും ഒരു ഏഹ് ആന്റടുത്തു സംസാരിക്കുന്നത്രേ, എന്റെട്ത്ത് സംസാരിച്ചിട്ടില്ല. മടിയാണ്ന്ന്.
മലയാളം അറിയുന്നവരുടെ അടുത്ത് മലയാളം സംസാരിക്കത്തില്ല അല്ലേ?
എന്റടുത്ത് സംസാരിച്ചില്ല മണ്ടിയാണ് പറഞ്ഞിട്ട്. സംസാരിച്ചിട്ടുള്ള, ആരടുത്തോ സംസാരിച്ചിട്ട് എനിക്ക് കേൾപ്പിച്ചു തന്ന്.
ആഹാ, അപ്പൊ അവനെങ്ങനെ സാരിയൊക്കെ ആണോടുക്കുവാ?
ഇല്ല ഞാൻ ഉടുക്കില്ല അവർക്ക് അറിയ എന്നെ പറ്റീട്ട് ഞാൻ ഉടുക്കൂ ന്നു.
അവരോ? അവര് അവര്.
അവര് ആഹ് ഡെയിലി സാരിയന്നെ.
ആഹാ, ഓക്കെ അവര് തട്ടോക്കെ ഇടുന്നാണോ? അങ്ങനെയാണോ? തട്ടൊക്കെ ഇട്ടിട്ട് എനിക്കറിയില്ല. ആഹ് തമിഴ്നാട്ടില് എനിക്ക് ഹിന്ദുക്കളെ മാത്രേ അറിയുള്ളു, മുസ്ലിംസ് എങ്ങനെയ്യ അവരുടെ ആ ഒരു ഇത് എനിക്ക് അറിയത്തില്ല.
ആഹ്, എവിടേക്കേം പോകുമ്പോടും. പിന്നെ ഈ സാരിന്റെ... തുമ്പെടുത്തിട്ടാരെങ്കിലും വരിവാണെങ്കിൽത്ര ബോയ്സിൽ ആരെങ്കിലും ഫാമിലിയിത്താ രെങ്കിലും വരിവാണെങ്കിൽ മാത്ര തുമ്പ് എടുത്തിട്ടിടും അല്ലാണ്ട് ഷാളായിട്ടൊന്നും യൂസ് ചെയ്യില്ല
ഓക്കെ ആഹ് ആഹ് ആഹ്
ഞാന് എപ്പളും ഇങ്ങനെ എടുക്കുള്ളൂ സാരിഅല്ല എവിടക്കും അത്യാവശ്യം ഇപ്പൊ കല്യാണങ്ങൾക്ക് അങ്ങനെ അല്ലാണ്ട് ഉടുക്കില്ല
അതെ സാരിയൊക്കെ ഉടുക്കുന്ന എന്ത് പണിയാണല്ലേ ആഹ് അതിനേകാട്ടി എത്ര ബെറ്ററാണ് ഒരു ചുരിദാറ് ഇട്ടിട്ട് വെറുതെ പോണെ സാരിയൊക്കെ വലിച്ചേറ്റി എനിക്ക് ആലോചികുമ്പോൾ തന്നെ തല കറങ്ങാ
എനിക്ക് ഉടുത്താ തന്നെ അഴിയണ മാരിയാ തോന്നുക അതുകൊണ്ട ഒ ര് പേടിയായിട്ട് ഉടുക്കുകയില്ല
അതെ അതൊക്കെ ഉടുത്തി ഇരിക്കുന്നവർക്ക് ശീലഒണ്ട് അല്ലാതെ ഒന്ന് രണ്ട് ഞാനൊക്കെ അഞ്ചാറ് വട്ടൊക്കെ ഉടുത്തിട്ടൊള്ളൂ അല്ലാതെ കൂടുതലായിട്ടൊന്നും ഞാൻ സാരി ഒന്നും ഉടുക്കത്തില്ല
ഞാനും അത്രേക്കെ തന്നെ ഇട്ടി ട്ടുള്ളൂ എല്ലാന്റെ കയ്യിലുംഅല മാരയില് എത്ര സാരിയാണ് ഇവിടെ തമിഴ്നാട്ടിലുള്ളവർക്ക് നമുക്ക് സാരിയൊന്നൂല്ല കല്യാണ സാരി അതുമാതിരി മറുവീട് സാരി ഒരു രണ്ട് മൂന്ന് എക്സ്ട്രാ എടുത്തി ക്ക് സാരി അതു മാത്രേ ഉള്ളു ബാക്കിയൊക്കെ ഞാൻ ചുരിദാർ എടുത്തിക്കുണ്
അവരൊക്കെ ഇങ്ങനെ തലയിലും മറ്റേ മല്ലിപൂവോ അങ്ങനെ എന്തൊക്കെയോ സംഭവം
ആഹ് അത് വേറെ മുസ്ലിം തന്നെയാണ് പക്ഷെ അത് വേറെ ഇവരാണ്
ഓക്കെ നമ്മളല്ല
അല്ല അത് പട്ടാണി അങ്ങനെ അങ്ങനെ പറയും അതിന്
ആഹ് ആഹ് ആഹ് ആഹ് ഇങ്ങനെ ഈ തമിഴ്നാട് തമിഴ്നാട്ന്ന് പറഞ്ഞിണ്ട അവരെപ്പളും നല്ല മുല്ലപ്പൂ മല്ലിക്കപ്പൂ മല്ലി പൂവൊക്കെ ചൂടീട്ട് നടക്കുന്നെ എസ്പെഷ്യലി ഈ അമ്പലത്തിന്റെ സൈഡിലുള്ളവരൊക്കെല്ലേ
ഉം
എനിക്കും ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട്ട്കാരെ എനിക്കെന്തറിയാ ഭയങ്കര ഇഷ്ടമാണ്
എടക്ക് ഈ എടക്ക് കല്യാണം കഴിഞ്ഞത അവര് അങ്ങനെയാ ചെയ്തത് അയാ അവരിക്ക് വന്നിട്ട് ട്ട് ചെക്കൻന്റെക്ക് പൂമാല ഇങ്ങനെ തലെക്കെട്ടിയിട്ട്
ആഹ്
അങ്ങനെയാണ് ഇപ്പത്തെ ഒരു രണ്ടാഴ്ചന് ഒരാഴ്ച യിച്ചയായി കല്യാണം കഴിഞ്ഞിട്ട് തലയില് പൂക്കെ കെ ട്ടിട്ട് കൊണ്ട് സ്റ്റേജി കൊണ്ടിരുത്തും
ഉം
ഞാന് ആദ്യായിട്ട കാണുന്നെ ഞാൻ ഇങ്ങനെയു ള്ളതിനെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ മുസ്ലിമെ പാട്ടാണിണ്ട വന്നിട്ട് ട്ട് അത് പ്രത്യേക ഒരു ശൈലിയാണ് അവർക്ക്
അതെ എല്ലാം എന്തൊരു വ്യ വ്യത്യാസം അല്ലേ ഉള്ളി മുസ്ലിം അങ്ങനെയുള്ള തന്നെ നമുക്ക് തല്ലെ
വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഇവിടെ താലി കെട്ടണത് ആരാ വയസ്സായവരതന്നെ താലികെട്ടി തര
ആണോ
ആഹ് ചെക്കൻ കെട്ടില്ല
അപ്പൊ ചെക്കന് വല്യ റോളൊന്നും ഇല്ലല്ലേ ഉമ്
വെറും ഫോട്ടോഎടുത്ത ഫോട്ടോ എടുത്താമാത്രം
ആഹ് ആഹ് അപ്പൊ ഈ സ്ത്രീധന നോക്കെയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പരിപാടി
സ്ത്രീധനം അങ്ങനെയൊന്നുല്ല
ഇല്ലല്ലെ കൊഴപ്പല്ല ഉം ആഹ്
ഉം പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമാണ് ഭക്ഷണം ഉ പിന്നെ ഭാഷ
അതെ
വസ്ത്രം എല്ലാം വ്യത്യാസമാണ്.
അതെ അതെ കൊറേ പറഞ്ഞു ഫസ് ഫസ്റ്റ് ഒക്കെ പറഞ്ഞു ഉടുക്ക് എന്നൊക്കെ പറഞ്ഞു ഒരു ഫസ്റ്റ് മാത്രം ഒരു അഞ്ചാറ് പ്രാവശ്യം അഞ്ചു പ്രാവശ്യം ആറു പ്രാവശ്യം ഉടുത്തു വീട്ടില് ആൾ ആൾക്കാര് കാണാൻ വരും ഫസ്റ്റ് ക കഴിഞ്ഞിട്ട് അങ്ങനെ ഉടുത്തും എല്ലാണ്ട് അതിന് ശേഷം പിന്നെ ഉടുത്തിട്ടേ ഇല്ല.
ആ അതൊക്കെ സത്യമാണ് അതൊക്കെ സത്യാണ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ട അല്ലെ നമ്മുടെ വസ്ത്രധാരണം അല്ലെ അതൊക്കെ മ മറ്റോരിങ്ങനെ പറഞ്ഞഞ് അത് ചെയ്യിപ്പിക്കുന്ന നോക്ക് അതൊ അല്ലെ?
ചെയ്യിപ്പിക്കാൻ ചെയ്യിപ്പിക്കുമ്പോളേ ഓനിക്കൊരു വിഷമമാവും അവന്റെ അവര് പറയുമ്പോ ഇങ്ങനെ ചെയ്യണല്ലോ എന്നുള്ളരു വെഷമം ഒരു കൊറച്ചൊക്കെ അനുസരിച്ചു പിന്നീട് നമ്മ ഒരു ഇതായി യ്യേ വേണ്ടാ പറയും.
അത്രേ സ്വാതന്ത്ര്യത്തിലൊക്കെ വളർന്നു വന്നിട്ട് ഇപ്പോ ഒരാൾ അല്ലേ നമ്മളോട് ഇങ്ങനെ മാറണം മാറ ണം ഭയങ്കരയിട്ട് ഫോഴ്സ് ചെയ്ത് മാറുമ്പോ അതൊരു നമുക്ക് ഒരസ്വസ്ഥതയാണ് സത്യ പറഞ്ഞാന്റെ അതൊക്കെ ഭയങ്കര അല്ലെ? ബോറാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യ ഇല്ല. ആഹ് അല്ലെ?
അവന്റെ ശൈലി പഠിക്കാൻ വേണ്ടിട്ട് അവര് ചെയ്യിപ്പിച്ചു പക്ഷെ ഞാൻ നടത്തിയില്ല
അവരൊക്കെ എങ്ങനെ നല്ല സ്നേഹമുള്ളവരൊക്കെയാണോ എങ്ങനെയാ?
ആഹ് കൊഴപ്പൊന്നുല്ല സ്നേഹം ഒക്കെയുണ്ട്.
അതെ ആഹ് അങ്ങനെയാണെ കൊഴപ്പല്ലല്ലേ.
അതെ
സത്യം പറഞ്ഞിട്ടുണ്ടങ്കി അമ്മായിയമ്മ മരുമോ മരുമക്കൾ അങ്ങനെ അല്ലേ ഭയങ്കരമായിട്ട് ഇപ്പം ഭയങ്കര പ്രശ് ആഹ് കേട്ടു ഉം
കൊഴപ്പന്നുല്ല എന്നാലും ചെറുതായിട്ട് എണക്കും പിണക്കൊക്കെ ഉണ്ടാവോല്ലോ? ഇപ്പ ഹസ്ബന്റ് വൈഫ് എങ്ങനെയാ അമാതിരിയാ അമ്മായെ വിട്ടേച്ച് പോണം അതുമാരി ചെറുതായിട്ടൊക്കെ മുട്ട്കിട്ടും എല്ലാണ്ട് ഒന്നും കുഴപ്പമൊന്നുല്ല നല്ലതാണ്.
നല്ല കുഴപ്പം ഓക്കെ അത് ഇവർക്ക് പെൺമക്കളൊക്കെ ഉണ്ടോ?
ആഹ് ഒരു നാ ഒരു നാത്തൂൻകുട്ടി നാത്തൂൻ ഉണ്ട് അയ്ന് കല്യാണം കഴിഞ്ഞു അത് എന്നെക്കാളും മുന്നേ കല്യാണം കഴിഞ്ഞു. എന്നെക്കാളു മൂത്തതാണ് ഇക്കയാണ് ആഹ് എന്റെ ഇക്കയാണ് മൂത്ത ആള് പിന്നെ ഒരു സിസ് റ്ററാണ് അവൾക്ക് അയ്ന് മുന്നേ ഇക്കാന്റെ മുന്നേ കല്യാണം കഴിഞ് മൂന്ന് മക്കളായി മൂന്ന് കുട്ടി മൂന്നും ആൺകുട്ടികളാ.
തമിഴ്നാട് തന്നെ.
അതെ അടുത്ത് തന്നെയാ കൊടുത്തേക്കുന്നത്. അല്ല ഇപ്പൊ മീനിഞ്ഞാന്ന് പോയേള്ളൂ.
ആഹ് എടക്കിടയ്ക് വന്ന് നോക്കു ഒക്കെ ചെയ്യ അല്ലേ.
യോ ഇപ്പൊ പെൺകുട്ടി കുട്ടി വേണന്ന് പറഞ്ഞിരുന്നിട്ട് ഇപ്പം ഒരു ആൺകുട്ടി വീണ്ടും ഒരു മൂന്നാമത്തെ ആൺകുട്ടിയായി.
ആഹാ
ഫസ്റ്റ് രണ്ടെണ്ണം ആൺകുട്ടിയാണ് ഇനി ഒരു പെ പെൺ ണ്ണു വേണം വിചാരിച്ചു പക്ഷെ പെണ്ണ് കിട്ടിയില്ല ആൺകുട്ടിയായി.
നിർത്തിയോ അപ്പം പ്രസവം നിർത്തിയോ?
നിർത്തിയിട്ടൊന്നുല്ല പക്ഷെ ഇനി പ്രസവിക്കണില്ലാന്ന് പറഞ്ഞു.
ആഹ് ഇനിയും ആൺകുട്ടിയായ എന്താ ചെയ്യു അല്ലേ? ആഹ്
പെൺകുട്ടി വേണോന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹവായിരുന്നു.
അതെ എനിക്ക് ആദ്യം ഒരു ആൺകുട്ടി വേണം. പിന്നെരു പെൺകുട്ടി വേണം. അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ പിന്നെ എന്തായാലും ഫസ്റ്റ് പെൺകുട്ടിയാ.
അതെ എന്റെ വീട്ടിൽ അങ് മൂന്നാളായതു കൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു ആൺകുട്ടി ആയാൽ മതിയെന്ന് ആഗ്രഹി ച്ചു അതേപോലെ തന്നെ ആയി ഇനി ഒരു പെൺകുട്ടി കിട്ടിയാലും കുഴപ്പല്ല
അതെ എന്തായാലും രണ്ട് പിള്ളേ
രണ്ടുപേര് അതെ എനിക്ക് ഒരാങ്ങളയില്ല. എന്റെ മക്കളൊക്കെങ്കിലും ഒരാങ്ങളയായിട്ട്
അഹ്
അങ്ങനെ ആഗ്രഹം നമുക്കുണ്ട് എന്താവുന്ന് അറിയില്ല ഒക്കെ അള്ളാന്റെൽ കിടക്കണു
അപ്പൊ ഈ നോമ്പ് പെരുന്നാളും ഒക്കെ അവിടെയും സെയിം തന്നെയാണോ നമ്മടെ അതേപോലെ തന്നെയൊക്കെയാണോ?
ആഹ് അതെ ഈ ബക്രീത്ത് മാത്രം ഒരേമാരി വരും. ഈ റമളാൻ ഇല്ലേ? നോമ്പ് വെക്കണത് അത് മാത്രം ഇത്തിരി ഡിഫറന്റ് ആവും അവർക്ക് ചെലപ്പോ മുന്നെ ആയിരിക്കും. കേരളക്കാർക്ക് അല്ല കേരളക്കാർ ക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങക്ക്
ഉം അങ്ങനെ വരുവല്ലേ ആഹ്
പക്ഷെ അവര് അങ്ങനെ ചെയ്യേണ്ട ആവശ്യല്ല ഇതെന്താണെന്ന് അറിയില്ല അത് അതിന്റൊരു ആചാരം അങ്ങനെയാണ് വരുന്നത്.
ആഹാ അപ്പൊ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതൊക്കെയോ മറ്റേ പെരുന്നാളിനൊക്കെ
അമ്മായിമ്മ നന്നായി ഇണ്ടാക്കും ബിരിയാണി.
അമ്മായിമ്മ കേരളത്തിന്റെ വല്ല വിഭവങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുവോ?
ഇല്ല്യ അവര് കഴിക്കില്ല അവര് ഇപ്പ അവർക്ക്ഷ്ടല്ല പറയും അതുകൊണ്ട് ശരി അമ്മന്തിന അയിന് നിക്കണ് പറയും. ഉപ്പേരിയൊക്കെ നാനാ അവിടത്തെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും അന്ന് നന്നായിട്ട് പറേം കൊഴപ്പുല്ല പറയും ഈ ചാറൊന്നും അവ്ട്ത്ത പറ്റില്ല കറികള്
അത് ശെരിയാ പക്ഷെ എനിക്കും തമിഴ്നാട്ടിലാട്ടോ ഇഷ്ടം.
ആഹ് എല്ല അവിര് അത് എല്ലാരും പറയണ്ട് എന്റെ മോളും ചോയിക്കിണ്ട് അവിടത്തെ ഇഷ്ടം അവിട്ത്തെ ഇഷ്ടം ന്ത് പറയും ഇവിടത്തെ ബിരിയാണിയൊക്കെ സൂപ്പറാ
എനിക്കവിടത്തെ ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടാ ഞാനവിടെ ഫ്രൈഡ് റൈസ് കഴിക്കുവായിരുന്നു ഇവിടെ. ഇവടെ അറക്കോണ അറിയോ അർക്കോണം അർക്കോണം
എവിടെയാ കോയമ്പത്തൂർ ആണ്
കോയമ്പത്തൂർല്ല ആർക്കോണം ചെന്നൈയുടെ അടുത്താണ്.
ചെന്നെ ഉം അവ ആ ബാത്തിക്കൊന്നും അറിയില്ല അങ്ങനെ
ആ അപ്പൊ എങ്ങനെയാ ട്രെയിനാണോ പോവാ?
ഇല്ലില്ല ഞങ്ങ ബൈക്കില് ബൈക്കിൽ തന്നെ പോകും വരും. ഉം ന്നര നാൽ ആ ഒരു മൂന്ന് മണി ക്കൂർ മൂന്നര മണിക്കൂറാവും നാല് മണിക്കൂറിനുള്ളിൽ വീടുത്തും.
പാലക്കാട് ഞാൻ മുണ്ടൂറുണ്ടായിരുന്നു മുണ്ടൂർ ഉണ്ടായിരുന്നു.
മുണ്ടൂരാ
ഉം മുണ്ടൂര് കൊറച്ച് കാലം ഒണ്ടായിരുന്നു.
ഉം ഉം ഉം ഇത് ആലത്തൂര് പറയും പാലക്കാട് ഡിസ്ട്രിക്ട് ജില്ല
ആഹ് ആലത്തൂർ ആഹ് എനിക്കറിയാ ആലത്തൂർ ത്തൂറൊക്കെ ക്രോസ് ചെയ്തിട്ടാ ഞാൻ ഇങ്ങോടെ പോകുന്നെ എനിക്കറിയാം ആഹ് അവിടെയാണല്ലേ ഓക്കെ ഓക്കെ പാലക്കാട് എന്ത് രസാ അല്ലേ?
ആഹ് ഇപ്പത്തെന്താണ് എല്ലാരും പറയണ്ട് എല്ലാരും ഉള്ളവരും പറയണ് പാലക്കാട് സൂപ്പറാണ് പാലക്കാട് ക്കാട് സൂപ്പറാണ് നമുക്കൊരു അഭിമാനായില്ലേ ആഹ് ശരി ഉം